ഹലോ
ഹലോ
ഹലോ ഫ്രീയാണോടാ
ആഹ് ഫ്രീയാണ് ഞാന് മോൻ്റെ കൂടെ കിടക്കുവായിരുന്നു ചുമ്മ
ആഹ് ഹാ ഹാ ഹാ
ഉം
ഞാ ഞാനപ്പൊ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു വീട്ടിലെ കറണ്ട് ബില്ല് വന്നേ ഇപ്രാവശ്യം ഭയങ്കര കൂടുതലായിരുന്നു എന്തുവാത് ഏഹ് ഞാനില്ലായിരുന്നു ഞാൻ ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോത്തെക്കേല് അമ്മ കൊണ്ട് തന്നായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞ് എന്താ മോളെ ഇവിടെ എന്തേലും വല്ല വിഷയൊണ്ടോന്നോയ്ച്ച് ഞാൻ ചോയ്ച് എന്താ അത് കറണ്ട് ബില്ല് കൂടുതലാ ഞാൻ നോ ക്കുമ്പത്തേക്കും നല്ല കൂടുതല് സാധാരണ നോർമലി വര് രുന്നതിനെക്കാഴും കൂടുതലുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച് ഈ കഴിഞ്ഞ മാസം ത്തേ നമ്മുടെ വീട്ടിലെ പൈപ്പ് ഏത് പൈപ്പ് തൊറന്നാലും ചൂടുവെള്ളം വരും അപ്പൊ ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ ഇന്ന പോല സംഭവം അപ്പൊ ചേ നമ്മള് തമാശക്കായാലും ഓ ഇനിയിപ്പ വെള്ളം ചൂടാക്കണ്ടല്ലോ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ അപ്പൊ ഇനിയിപ്പോ പൈപ്പ് തുറന്ന് കുളിച്ചാ മതിയെന്ന് പറഞ്ഞ് കളിയക്കുവായിരുന്നു പക്ഷെ ഒരു തവണ ചേട്ടന് ഫ്രിഡ്ജീന്ന് കറണ്ട്ടി കിട്ടി അപ്പത്തേക്കും അത് നമ്മള് സൂക്ഷിക്കണല്ലോ ഒന്നാമതെ കരണ്ടും അല്ലേ അങ്ങനെ പിന്നെ ഇലക്ട്രിഷ്യനെ വിളിച്ച് കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇൻവേർട്ടറിന്റെ ഒരു വയറ് താഴോട്ട് കിടപ്പുണ്ടായിരുന്നു അതിൽനിന്ന് കറണ്ട് ലൂസ് ആയിട്ട് കറണ്ട് ഫുള്ള് പോകുവാ ലീക്കിങ്ങ് അങ്ങനെ അഞ്ചു ദിവസത്തെ അഞ്ചു ദിവസമാണോ നാല് ദിവസോ എത്ര ദിവസംന്ന് ഓർക്കുന്നില്ല പക്ഷെ ആഹ് അത്രയും ദിവസത്തെ കരണ്ട് കൂടി ലീക്ക് ആയപ്പോഴേ ചുമ്മാ പോയതല്ലേ എത്രത്തോളം ലീക്ക ആയെന്ന് നമുക്ക് ഒന്നും അറിയത്തില്ല
ഓ
ഈപ്രാവശ്യം കറണ്ട് വന്നപ്പോ തോന്നി പക്ഷെ ആ ഇലക്ട്രീഷ്യൻ റെഡിയാക്കി പുള്ളിക്കാരന് ചെ കണ്ടുപിടിച്ചത്
ആഹ്
അത് റെഡി അത് അത് കിട്ടിയത് കാര്യമേ അല്ലെങ്കിൽ നമ്മള അകത്ത് ഉള്ളിലൊക്കെ ആണെങ്കി എന്ത് ചെയ്യാനാ നമ്മള്, അങ്ങനെ പിന്നെ കൊച്ചുള്ള അതുപോലെ ഫിത്തിയിലൊക്കെ പിടിച്ച കുഞ്ഞുള്ളതല്ലേ അപ്പൊ
ഞങ്ങക്കും അങ് ടെൻഷനായി. മൊത്തത്തി ടെൻഷൻ ആയിരുന്നു അങ്ങനെ, വാ ഒരു വല്ലാത്ത ഇത്, പ്പ ബില്ലും കണ്ടപ്പോ അതിനെക്കാടി ഹേ ട്ടൻ പ ഞാന് ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു. ആഹ് എന്തായാലും എന്തായാലും അതടക്കണം. എന്തായാലും പ്പ ചേട്ടൻ വേറൊരു ചേട്ടനെ വിളിച്ച അവർക്ക് ഇതുപോലെ സംഭവിച്ചായിരുന്നു അവർക്ക് ഇച്ചിരി കൂടുതലായിരുന്നു. പത്തുപതിനായിരത്തിന് മേൾല്ണ്ടായിരുന്നു. അപ്പാചേട്ടൻ പറയ എന്തായാലും ഇത് കൊറവാണ്
ഉം
പത്തി ര രണ്ടായിരത്തി അറുനൂറ്റമ്പത് രുവആയി വന്നത് ബില്ല് അപ്പ ആ ചേട്ടൻ പർഞ്ഞ ഇത് കൊറവാ, അവരെങ്ങാണ്ട് എണ്ണായിരത്തോളം അടച്ച് പൈസ അവൻ പറേയ് അതിനെ അപേക്ഷിച്ചിത് കൊറവാ ഓ.. പക്ഷെ ഈ കഴിഞ്ഞ മാസത്തെ മിനിമം ചാർജ് നമുക്ക്, ഞങ്ങള് ഞങ്ങളിപ്പോ വാടകക്ക് താമസിക് ക്യ. ഞങ്ങള് വീട് വെക്കുന്നുണ്ടപ്പം
ആം
ആദ്യംഅ ആദ്യം ഞാന് മോ ഞാനും ചേട്ടനേ ഉണ്ടായിരുന്നുള്ളൂ. മാറിക്കഴിഞ്ഞാ ഞങ്ങക് കുഞ്ഞായത് അപ് പ്പൊ ആ സമയത്തൊക്കെ നാനൂറ്റി സംതിങ്ങ് അഞ്ഞൂറ് അത്രയൊക്കെ ഉണ്ടായിനൊള്ളൂ ഇപ്പൊ പിന്നെ ഫുൾ ടൈം ഫാനും, ടി വി കാണുന്നിടുത്ത് ഫുൾ ടൈം ഫാന് പിന്നെ റൂമില് ഫുൾ ടൈം ഫാന അപ്പൊ ഞാനെപ്പഴും പറയും, എന്ന് വെച്ചാ നമ്മള് എപ്പഴും ഫാനിടുമ്പത്തേക്കും ഒന്നു ഇല്ലേലും നം വേറൊന്നുഇല്ല, ഇവിടെ ഫി ഫ്രിഡ്ജും ടിവിയേ ഉള്ളൂ. ടീവിയും പിന്നെ ഫാനും കാരൺ പിന്നെ ലൈറ്റിന്റെ പിന്നെ നമ്മള് കൂട്ടത്തില്ലാലൊ
ഉം
അത് ടി വി പിന്നെ വല്ലപ്പോഴേ കേക്കത്തുള്ളൂ ടി വി എപ്പഴും കൊച്ചിനെ കാണിക്കണ്ടന്ന് കരുതി ടി വി വല്ലാണ്ടിലേ വെക്കത്തുള്ളൂ. പിന്നെ റൂമിലാണ് നമ്മളെപ്പഴും ഫോൺ കാണത്തില്ല. ഫോൺ കൊടുക്കത്തില്ല എപ്പഴും ഏഹ്.. എന്ന് വച്ചാ ആള് ബിസിയല്ലേ. ഇരിക്കുന്ന ടൈം വീട്ടിലിരിക്കുന്ന ടൈമില്ലല്ലേ അപ് അവിടെ ശനിയും ഞയറേ ഒള്ള് അപ്പ എന്തേലുമൊക്കെ കാര്യം പറഞ്ഞ പിന്നെ ഫുള്ള് കളിപ്പാട്ടവാണ്. നമ്മളെവിടെ പോയാലും പ്പാട്ടം അവന് ഓച്ചറ പോയാലും ആയാലും എവടെ പോയാലായാലും നമുക്ക് കളി പ്പാട്ടം മേടിച്ചു കൊടുക്കണംന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടള്ള കളിപ് പ്പാട്ടൊക്കെ മേടിച്ചു കൊടുക്കു പിന്നതിന്റെ കൂടെ ഇരുന്ന് കളിക്കും. പിന്നെ ഒറ്റയ്ക്കാന്നുള്ളരെന്തോന്നേ ഉള്ളൂ അപ്പൊ ഫുൾടൈം ഫാനൊക്കെ ഇടുമ്പോ ഞാൻ എ പ്പഴും പിന്നെ ഫ്രീ ബിളാണെങ്കിൽ കറണ്ട് ഇങ്ങനെ ഈ ലൈറ്റ് ഒക്കെ ആണെങ്കി മിന്നി മിന്നിയെ കത്തു. അതീ ഷോ ഈ ഈ ഈ മറ്റേ മറ്റേ ഈ വിടെണ്ടല്ലോ നമ്മുടെ ട്രാൻസ്ഫോമറീ. ചെലപ്പോ ലൂസാന്നൊക്കെ അമ്മള് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ലൈൻ മാൻമാർ പറയും ലൂസാ അതിന്റെയൊക്കെയാണ്. ഇനീ എന്തുവാന്നറിയത്തില്ല, ഇനി ഇതിന്റെ ആണോ, ഏതായാലും റെഡി ആക്കി. ഇനി അടുത്ത മാസം ബില്ല് വരുമ്പറിയാ.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
ആഹ് ആന്ന്, ഓരൊ കുരിശ് വരുന്ന വഴിയേ. ഇപ്പാണെങ്കില് ഫുള്ള്. എന്തോന്നാ മൊത്തം എല്ലാം കൊണ്ടും നമുക്കൊരു അത് എന്ന് വെച്ചാൽ ഞാന് ജോലിക്ക് പോണ ഞാൻ പി എസ് സി ക്ലാസ്സിന് പോവാ. ഒരാളുടെ വരുമാനത്തിൽ ജീവിക്കുന്നതും അല്ല, നമ്മുക്ക് എല്ലാം കൺട്രോൾ ചെയ്തല്ലേ പറ്റു.
ആവുമ്പോ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാക്സിമം എത്രത്തോളം നമുക്ക് ചെലവ് കുറയ്ക്കാൻ, അത്രത്തോളം നമ്മള് ചെലവ് കുറച്ചാ നമ്മള് ചെയ്യുന്നത്, പക്ഷെ എത്ര എന്ത് പറഞ്ഞാലും നമുക്ക് നിത്യോപയോഗ സാധനത്തിനായാലും നമ്മളെല്ലാം ഒന്ന് അല്ലെലും നമ്മളെല്ലാം, നമ്മളെല്ലാത്തിനും നമ്മള് കാശ് ഇറക്കിയ നമ്മളെല്ലാം ചെയ്യുന്ന എടുക്കുന്നത്. പക്ഷെ, അതൊക്കെ നമ്മടെ കാര്യം. നമ്മള നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം മാറ്റിട്ടാ നമ്മളെ കൊച്ചിങ്ങളെ കാര്യാലും ബാ ക്കിള്ള കാര്യങ്ങൾ ചെയ്ന്ന
ഉം
പിന്നെ പറയുമ്പോ എത്രത്തോളം നമുക്ക് കുറയ്ക്കാവോ എത്രത്തോളം കുറച്ച് ചെയ്താലും പിന്നെ അതിലേക്കൂടെ വരുന്ന ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റത്തത്.
ഓ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നല്ലോ.
എങ്ങനെ വരുന്നാന്ന് അതല്ലേലും വരും, അത് എവിടെ പോയാലും വരും. അത് എങ്ങനാ?
ഈ പിന്നെ സംസാരിക്കുന്നത് മിക്കവരും മലപ്രദേശ ത്തള്ളോരാ അവരുടെയൊക്കെ ഭാഷ വെച്ചിട്ട് നീട്ടം
ആഹ് അത് ചിലപ്പോ നമുക്ക് സംസാരം നമുക്ക് തിരിയത്തില്ല, ചെലര് ചെലരടുത്ത് മീന്റെ പേരൊക്കെ പറയുമ്പോഴ് അവർക്കറിയത്തില്ല. ആകപ്പാടെ അറിയുന്നത് മത്തി, ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമ്മള് കൊഞ്ചന്നല്ലേ പറയുന്നത്, അവര് ചെമ്മീൻ അങ്ങനൊക്കെ പറയുമ്പോത്തേക്കും ചില ചിലതൊന്നും നമുക്ക് തിരിയത്തില്ല.
ഏഹ്.
മ് ആ ഇനി ഒറങ്ങാനുള്ള പ്രോഗ്രാം ആണോ?
ആഹ് ഉറക്കൊന്നുല്ല ഇന്ന് ചാച്ചൻ നെടുമുടിയിലാണ്. ജോലി, അവിടന്ന് കുട്ടനാട് അവിടെന്ന് വ രണ്ട് താമസിക്കും, താമസിക്ക പോ പോ ഇന്ന് ഞങ്ങളെ കൊണ്ടു പോകത്തില്ലായിരിക്കും.
ആഹ് ആഹ് ആഹ് ആ വി സ്വന്തം വീട് അടു ത്തല്ലേ, അപ്പോ ഈ ഓണക്കെ ആകുമ്പോത്തേക്കും പോവുവോ വീട്ടില്.
ഓ പോകും അവനരുവോണം ഹസ് ഹസ്ബൻറിന്റെ വീട്ടില് കൂടിയിട്ട് ആ ചതയ നാപ്പത്തിനെന്ന് വൈകിട്ട് വണ്ടൂരിലോട്ട് വരും പുനോട്ര
ആ ഹാ ഹാ
അറണാപള്ളിയിലൊ ഓച്ചിറ അമ്പലത്തില
ആ ഹാ ഹാ ഹാ
അറിയോ മറ്റേ എന്താണ് അഴീക്കൽ
ഉം ഉം ഉം ഉം പിന്നെ എന്ത് പറയ്ന്ന്?
ഉം. ഇങ്ങനെരിക്ക്ന്ന് ഓണൊക്കെല്ലേ വരുന്നത് ആഘോഷക്കെ ഇണ്ടോ?
ആ ഞങ്ങള് ഹസ്ബൻഡ് വീട്ടിലാ ഞങ്ങളാഘോഷിക്കുന്നത്. അപ്പൊ അവടെ അമ്മക്ക് വയ്യാത്ത യാ അവിടത്തെ അമ്മക്ക് അപ്പോ അമ്മ ആ അവിടെ ചെന്ന് നമ്മുക്ക് ഇപ്പൊ അമ്മ എന്ന് ഇപ്പം നമ്മള് ചെല്ലുന്നതിന് മുമ്പേ എല്ലാം. തലേന്ന് ഈ ചേട്ടൻ കൊച്ചായിരുന്നക്കെ സമയത്തെ തലേൽന്ന് ഇപ്പൊഴ് രാവ രാവിലെ സ്കൂള് പോണേ തലേന്നെല്ലാം അരിഞ്ഞ് വെച്ച് ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ആവുമ്പോ പെട്ടെന്ന് ജോലി കഴിയുവല്ലോ ഇത് അതുപോലെ എവിടെയെങ്കിലും പോണങ്കിൽ ഇത്തരെ വെളുപ്പിനെ എണീട്ട് തലേന്നേ എല്ലാം റെഡിയാക്കി സെറ്റ്യെയ്ത് വെക്കന്ന്ട്ട് രാവിലെ എണീറ്റ് പെ ട്ടെന്ന്ന്നന്നെ ജോലി യേർക്കും എപ്രാളത്തിനെ ആ അങ്ങനെഇഹ് അപ്പൊ രാവിലെ നമ്മള്ഞാനും. ഏ രാവിലെ എണീറ്റ് നമ്മ രണ്ടുപേരും കൂടെ എല്ലാം റഡിയാക്കി പന്ത്രണ്ടരയ്ക ഒരു പന്ത്രണ്ടരൊക്കെ ആവുമ്പം അങ്ങള് തിരുവോണ സദ്യയിരിക്കും ന്നിട്ട് അപ്പൊ അവടെ ക്ലബിലും പിള്ളോരൊക്കെയുണ്ട് പിള്ളോരൊക്കെ വന്ന് പൈഅപിന്നെ അവടെ ക്ലബ്ബിലൊക്കെ ഭയങ്കര ആഘോഷവാ. ആഘോഷ ഞങ്ങള് പോയി കാണെ വടംവലിക്കും. നാരങ്ങ സ്പൂണ് ഒക്കെ നിന്ന് ഭയങ്കര ഒരു ഓർമ്മയും ഒരു നല്ലൊരു എന്തോ മൊമെൻ്റ്അല്ലേ ഓണത്തിന്റെ സമയഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്ക്കൂ സ്കൂളിലൊക്കെ ഓണാഘോഷവും, ടൂ ടോറിലൊക്കെ ഓണാഘോഷക്കെവരുമ്പോ അല്ലേ നമ്മള് എല്ലാത്തിനും കേറി പങ്കെടുക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സ സുന്ദരിക്ക് പൊട്ട്തൊടൽ ല്ല അവസ്ഥ റിയത്തില്ല സു ഏകദേശംഒക്കെ അടുത്തെത്തും
ആ
ആഹാ ഹാ ഹഹ്ഓണപ്രോഗ്രാമിനൊക്കെ ചെയ്ത്ട്ട്ണ്ട്. ഓണ പ്രോഗ്രാംമൊക്കെ ചെച്
പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എ അ് ഒരേ തിരുവാതിരകളിക്കും. അങ്ങനെയൊകെ കളിയും ഒക്കെയുണ്ട്.
ഇപ്പൊ ഉത്സവ സീസൺ അല്ലേ അപ്പൊ ഉത്സവ സീസൺ കൈകൊട്ടി കളി ക്കാനൊക്കെ പോയിട്ടുണ്ട
ഇല്ല അങ്ങനെ പോയിട്ടില്ല.
ആ ഇടെ പക്ഷേ ഈ ഞങ്ങളുടെ അടുത്തൊക്കെ പുള്ളേര് ഞാൻ പോയിട്ടില്ല. പുള്ളേർ കൈകൊട്ടികളിക്കാനും ഒക്കെ പോകും അതൊക്കെരു രസല്ലേ! സന്തോഷ ആണ്
ഉം പത്തിൻ്റെ വീടെവച്ചിടൗൺ ഏരിയ അവിടെന്ന് അങ്ങനെ ഇല്ല അം എന്റെ വീട്ടിലാണ്, ഇവിടെയാണ്, ഒരു ഗ്രാമാന്തരീക്ഷഒക്കെ അടുത്തടുത്തൊക്കെ വീടുകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ആണെലും നല്ല ഫ്രീഡവാ അവിടെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിനകത്തുള്ള ജീവിതാ
ആ ആആ
പ്പോഴാണ് കുഞ്ഞിനൊണെങ്കിലും മണ്ണ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം മകനെ കളിക്കാൻ
ആ പിള്ളേരമണ്ണില് കുറച്ച് കൊറ ചെനെരൊക്കെമണ്ണിലിറക്കി ന്ന് വെച്ചാ അവർക്ക് നമ്മള് ഞാനും അങ്ങനെ ആരുന്നു ആദ്യം ആദ്യം മണ്ണിലൊന്നും ഇറക്കത്തില്ല പിന്നെ പിന്നെ പിന്നെഇപ്പടാന്ന് പറയുമ്പോ ഞങ്ങള് താമസിക്കുന്നടത്ത്ന്ന് നാല് സെന്റപ്പൊ വലിയ നമുക്ക് മുിറ്റത്തോട്ട് ഇറങ്ങാനൻ അങ്ങനെ ഒരു സൗകര്യം ഇില്ല പക്ഷെ എൻ്റെ വീട് ഇത് ഞാനതാ എന്റെ വീട്ടിലങ്ങ് കൊണ്ടുപോകും ഇടക്കിടക്ക് അവിടെ പിന്നെ നല്ല മണ്ണാ അഒക്കെ ഇരുന്ന് കളിക്കും ആള്
ആ അങ്ങനെ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇനി ഒറങ്ങാനുള്ള ഒറ ങ്ങത്തില്ലല്ലേ
ആങ്ഫുഡ് കഴിച്ചി സമയം ആകുന്നല്ലോ
ആ എന്ന ശരി
നമ്മടെ ആ ശരി പര് ചപ്പെട്ട
ഉം ശരി ശരി